ഹലോ കേൾക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് അങ്ങട്ട് കേക്ക്ണില്ലേ
ആഹ് ആഹ് ഇണ്ട് ഇണ്ട് ഞാൻ കുറെേ നേരമായി വിളിക്കണ് അപ്പൊ എന്തോ ഒരു പ്രശ്നം ബിസി എന്നൊക്കെ പറയാ
ആഹ് അതെ
ആഹ്
ആഹ് ഞാൻ വേറെ കൂളാർന്നു ചെല് പ്പം അതാവും
ആഹ് ന്നാ അതാണ്
ആഹ് നീച്ചോ അതെ ആഹ് ശരിയല്ലലെ സോറി ഹ് ഹ്
ഉം അഹ് ഹ ഹ ഹ ഇന്ന് മുഹറം ഒമ്പതല്ലേ നാളെ പത്ത്
അതെ
ഉം ആഹ് ഒന്നുല്ല എന്താ ഇൻക്കുറീല അങ്ങനെ മൊഹറംന്ന് പറ്ഞ്ഞാല് ഒരു പ്രത്യേ കള്ളൊരു ദിവസാണ് അയിന്ങ്ങനൊരു നോമ്പ്
ആഹ്
ആഹ് എന്ത പണി പാത്രം മോറ
ആഹ് ഞാൻ ചോറയ്‌ചേനി ഹ് ഹ അപ്പൊ ചോറെയ്‌ച്ചാ പാത്രം കെയ്‌കിയത
എന്താ ണ്ടാക്കിയത് ന്ന്
എന്ത് ചോറും മീൻകറിയും മീൻ വറ്ത്തതും തന്നെ ഏ ഹ്
ത്ത മീനത്ത കിട്ടിയേ
മീൻ ഇന്നലെ വാങ്ങിയതാ ഇന്നലെ രാത്രി വാങ്ങിയതാണ് രാത്രി വാങ്ങ്
എന്താ മ മത്യാ ഇമ്
ഉമ്
പിന്നെ ഉപ്പേരിയൊന്നുല്ലേ തോരനൊന്നുല്ലേ
അപ്പൊ
ഹ് ഹ്മ്
പ്പോ പിന്നെ വേണം ന്നത് വേണം അങ്ങനൊക്കെരിതാ ഞങ്ങള് മാത്രല്ലേള്ളൂ ചിട്ട് ഇന്നലത്തെ മീൻകറിയ അതും പിന്നെ മീൻ വാർത്തുത് ന്ന്
ആ ആ ആഹ് പിന്നെ ഹസ്ബൻഡ് ണ്ടോ
ണ്ട് പണിക്ക്‌ പോയി ടെക്ക ഇന്നലെ വന്നിണ്ടായിര്ന്നു ഞാൻപ്പ ന്റെ വീട്ടിലാണേ
ഏഹ് മോനപ്പൊ എവിടിം കൊണ്ടോയി ചേർത്തീല്ല മക്കളൊക്കെ ണ്ടല്ലോ അവ്ടെ
ഇല്ല അവാ അംഗൻവാടിലാണ് ടാ മിണ്ടാതിര്ന്നാ
ഉം ഇന്ന് പറ്ഞ്ഞെ
ഉം ഇല്ല്യ ഞാൻപ്പൊ വീട്ടിക്ക് വന്നകാര് ണെ അവടെണ് അംഗൻവാടി ഏട്ടന്റെ വീട്ട് ണ്ടവ്ടെ ഇഞ്ഞാറാഴ് തിങ്ക്ളാഴ്ചക്കയിട്ട് കൊണ്ടാക്കണം
ഏഹ് ഇവടെപ്പം നഴ്സറീലാക്കീണ് മോളെ ഏഹ് അങ്ങനെണ്ടോ
ആഹ് പൾസ് പോളിയോ ണ്ട്. ആഹ് അപ്പൊ എത്രേ അഞ്ച് വയസ് വെരെള്ള എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ കൊടുക്കണംന്ന്ണ്ടല്ലോ
ആഹ് ണ്ട് ണ്ട് ഞാൻ എട്ക്കടക്ക് കൊടുക്കല്ണ്ട് മോക്ക് രണ്ടരേലും മൂന്നരേലും ഒക്കെ കൊട്ത്ത്ണ് ഏഹ് തുള്ളി മെര്ന്നല്ലേ
ആഹ് തുള്ളി മെര്ന്ന്
ആഹ് ആഹ് ഇനിയിപ്പ നൈസറിൽ പറഞ്ഞയക്കിയതാ ഓളെ
അതെ ആ അല്ല അഞ്ച് വയസ്സ് വരെള്ള കുട്ടിയെൾക്കൊള്ളു
ആഹ് ഓള് പ്പം മൂ മൂ മൂന്ന് വയസ്സായിട്ടൊള്ളൂ മ ബാലവാടി ടിലാണ്. ആഹ് കൊ ട് ക്കല്ണ്ട് പല്ലിനൊക്കെ ങ്ങനെ കേട് വര്ന്നേനൊക്കെ നല്ലതാണ് പറിണേക്ക
ആഹ് പിന്നെ ഈ പ ഈ പോളിയോ ബാധിച്ചിട്ടക്ക്‌ ങ്ങനെ ഓരോ കുട്ടികൾക്ക്‌ നെ സുഖതകളൊക്കെണ്ട് വരില്ല അങ്ങൻത്തൊക്കെ തടയാനൊക്കെ അത് ചെയ്യ
ഏ ഇതുവരെ ഉള്ളതൊക്കെ ചെയ്താണ് ഇപ്പ എന്തോ നമ്മള ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഗർഭപാത്രത്തില് ക്യാൻസർ അങ്ങനത്തൊക്കെ വരാതിക്കാാന് ഇപ്പൊ പുതിയ ഒരുരിത് വന്നണല്ലോ വാക്സിനേഷൻ
അതെ
ഞങ്ങളിപ്പോ ഇന്നലെ മീറ്റിംഗിന് പോയപ്പം ഹൽ ത്തന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞതാ അപ്പൊ എല്ലാരും ചെയ്യണംന്ന് പറഞ്ഞാണ്ട് പതിമൂന്ന് പതിനാല് വയസ്സായ പെൺകുട്ടികൾ മാത്രം
ആ ആ് നമ്മള് ഞങ്ങള് പഠിക്കണ സമയത്തൊക്കെ റൂബ്ല്ല
ആ റുബെല്ലണ്ട നി പക്ഷേ ഞാനൊന്നും അന്ന് വെച്ചിട്ടില്ലട്ടോ അന്നൊക്കെ ഓരോരുത്തര് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ഇന്റെ മ്മ ഒന്നും അങ്ങനെ സമ്മയിക്കൂല വെക്കാന് ഞാൻ വെച്ചിട്ടില്ല നിങ്ങൾക്കട്ടോ ഇതൊക്കെ കോവിഡിനെതിരെയുള്ള വാക്സിൻ ഒക്കെ വെച്ചണോ
ആഹ അതൊക്കെ വെച്ചാണോ അതും വെച്ചിട്ടില്ലേ ആഹ ഞങ്ങളോട് അന്ന് റുബല്ല വെക്കുമ്പോ അങ്ങനെ പറഞ്ഞാര്ന്നിട്ടോ ഇതിങ്ങനെ ജനസഖ്യ കുറയ്ക്കാൻ വേണ്ടിട്ട് ഓരോരോ കമ്പനികൾ ഇറക്കന്ന് അങ്ങനൊക്കെ പറഞ്ഞിണ്ടായിരുന്നു പക്ഷെ ഞങ്ങളന്നാ സമയത്ത് ഇങ്ങനെ കുറെ പേര് നല്ല പോസി റ്റീവായിട്ട് പിന്നെ സ്കൂളുകളൊക്കെ വന്ന് കഴിഞ്ഞാ ടീച്ചേർസ് ഒക്കെ അറിഞ്ഞു ട്ടല്ലേ അങ്ങനെ ചെയ്യുള്ളൂ അരും പിന്നെ അങ്ങനെ ചെയ്തു
ഞങ്ങൾ അന്ന് ചെയ്തിട്ടില്ല ഇ പ്പതാ പിന്നെയും വന്ന്ണ് റുബല്ല മ പോയണ്ട് ഇപ്പോ വേറെ വന്നത് ഈ കർമ്മഭാശയത്തിന്റെ ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇപ്പൊ കൂടുതലാണ് നമ്മളെ ഈ പെൺകുട്ടള ടീനേജിലുള്ള കുട്ടികൾക്കായാലും അപ്പം മാരേജ് കഴിഞ്ഞ് കൊറ കുട്ടികളൊക്കെ ആയെന് ശേഷം നമ്മളെ ഗർഭപാത്രം റിമൂവ് ചെയ്യാ എന്ന് പറഞ്ഞാൽ പിന്നെ കൊയപ്പല്യാ പക്ഷെ അതിന് മുന്നറ റിമൂവ് ചെയ്താലൽ നമ്മളെ അവസ്ഥ ഒന്നാലോയച്ചോക്കി പിന്നെ നമ്മക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലല്ലോ അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മള് നമ്മുടെ മക്ക കൊടുക്കണം ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാണ്ട് അതെല്ലാവരും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്ട് ക്ലാസ് ഇണ്ടായനീ ഇന്നലെ അതെ അതെ പിന്നെ ഡെങ്കി പനി ഏലി പനി ഭയകര ഇതായിട്ട് ഇണ്ട് പറഞ്ഞാണ്ട് ക്ലാസ്സ്‌ ക്ലാസ്സ്‌ എടുക്കാൻ വന്നതയ്നീ അപ്പൊ ഞാ കേട്ടപ്പ ഇങ്ങനെ എടുക്കാനും ക്കെ ആകാനും പൂതിയാണ് ഇപ്പത്തെ കാലാണ്
ആഹ്
ഇനിയിപ്പ എന്നാ എപ്പളാ വീട്ടിലേക്ക് എപ്പഴാ പോവാ
ഇനി ഞായറാഴ്ച്ച പോണം വെച്ചിട്ടാണ് ഞായറാഴ്ച അല്ലേൽ തിങ്കളാഴ്ച ആഹ അതെ പിന്നെ ചെറിയ കുട്ടിയല്ലേ
അതെ ആഹ എനിക്ക്പ്പോ ഒരാൾഅല്ലെങ്കിൽ മറ്റേ ആളുണ്ടാവും സ്കൂൾള്ളത് പിന്നെ ഹസ്ബൻറ് നാട്ടിലായതോണ്ട് അങ്ങനെ പോവാനും കയിഴൂല വീട്ടില് ഞങ്ങൾ ഒറ്റ പേരെണ് നിങ്ങള് എങ്ങനെ ഒറ്റപ്പെരയാണോ അല്ലെ തറവാട്ട് വീടോ കൂട്ടുകടുംബ ഏ അതുകൊണ്ട് പിന്നെകൊയപ്പമല്ല ഹസ്ബന്റിന് ഭക്ഷണൊക്കെ കിട്ടാൻ അമ്മ ഓൽ ഒക്കെ ഇണ്ടാവൂല്ലേ
ആ അത് ശരി ആണ് പിന്നെ നമ്മളെത്രന്നാലും കുഴപ്പല്ല്യ പിന്നെപ്പഞ്ഞി അവര് പോവാണെങ്കിലും ആന്ള്ളപ്പോ
അ ആ അതെ അതെ പോരൊക്കെ അങ്ങനെ പോവലുണ്ടോ
ആ ഞങ്ങള് ഞങ്ങക്ക് അവ്ടെങ്ങനെ പീരയഡ്സ് ആകുമ്പഴൊക്കെ വേറെ ഇരിക്കണം അങ്ങനൊക്കെണ്ടയ് അപ്പങ്ങള് മാസ്ക് സമ്മാസ്
ഏ ഇപ്പ ങ്ങക്ക് പീരീഡ്സിന്റെ ടൈമാ?
ആഹ്
ഏ അപ്പഴ് ഞങ്ങള് വ് ടെ ഈ മേള്ല് ഞങ്ങള് വീട്ടിൽ ഏ അയൽക്കൂട്ടം ന്ന് ർഞ്ഞെ അയൽക്കൂട്ടത്തിന് പോണ ചേച്ചിന്റോടെ അങ്ങനെണ്ടാറിയോ അടുക്കളയിലന്നെ ഒരു റൂം ഉണ്ടാക്കിയക്ക അങ്ങനെയുള്ളള്ള ടൈമില് നിക്കാൻ വേണ്ടീട്ട് അടുക്കളയിലെന്നെ ഈ പ്രസവിച്ച് കെട്ക്കാണെങ്കിലൊക്കെ ആ റൂമിലാണോലൊ കെട്ക്കേണ്ടി
ആ ആ അപ്പൊ വടാ ആ വിട ങ്ങനെ ആയിക്കഴിഞ്ഞ ങ്ങനെ വരുംന്നന്നെള്ളൂ
ഏ അപ്പൊ ഈ പീരീഡ്സിന്റെ ടൈമില് ന്നമ്മ്ള് ഉമ്മർത്തൂടെ കേറാൻ പറ്റൂല
ആ അങ്ങനൊന്നുംല്യ
ഏ ഇവ്ടാചേച്ചിക്കോക്കിയാ ഈ ചേച്ചില്ലേ അങ്ങനെണ് നമ്മൾ ഈ പിരീഡ്സ് ആണെങ്കില് മുന്ന്ക്കൂടെ കേറൂല ബേക്ക്ക് കൂടെ കേറുള്ളൂ നമ്മള് പൈസിം കൊണ്ട് അയൽക്കൂട്ത്തെ പൈസിം കൊണ്ടൊക്കെ പോവവാണെന്നുണ്ടെങ്കില് ചേച്ചി എന്തെയ്യും മുറ്റത്താണെന്നുണ്ടെങ്കിലും അയ്പ്പുറത്തൂടെ വന്ന് കേറോളു മുന്ന്ക്ക് അങ്ങനെക്കെ അങ്ങനൊക്കെ ആകുമ്പോ ഒരു ബുദ്ധിമുട്ട് ല്ലെ ഓൽക്കൊന്നു പിന്നെ അങ്ങനെ ഒരു കൊഴ്പ്പല്ലാന്നുണ്ടെങ്കി കൊഴ്പ്പല്ല
അതെ അല്ല ഇപ്പഴൊന്നും അങ്ങനെ ഇല്ല്യ ഇവിടെ ഞങ്ങടെ ഏരിയല് ഞങ്ങടെ വീട്ടില് മാത്രേ അങ്ങനെ ഉള്ളൂ
ഏ ഈ ഹസ്ബൻഡ്മാ ആ പുതിയാപ്ളാരട്ത്ത് കെട്ക്കാൻ പറ്റൂല അങ്ങനെ ണ്ടോ?
ആ അങ്ങനെ അങ്ങനെയും പറ്റില്ല അവ്ടുത്തെ അമ്മങ്ങനെ പറയും അങ്ങനും പടില്ലന്നൊക്കെ ഈ പണ്ട് കാലത്ത് അങ്ങനെക്കെയായിരുന്നു ന്നൊക്കെ വറിം പക്ഷെ അങ്ങനൊന്നും ഇല്യ ഞങ്ങള് ഞങ്ങള്പ്പ ഞങ്ങളിപ്പോ ഞങ്ങള ആയി കഴിഞ്ഞാലും അത് പറയൊന്നില്ല ചിലപ്പോ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പോണ്ട സമയ ക്കാവുംമ്പഴ പറയുള്ളൂ അതെ നമ്മുക്ക് ആ ഒരു വിഷയല്ല അവര്ക്കത് അത്ര പ്രശ്നാണെങ്കില് അവരോട് ആ സമയത്തൊക്കെ പറയൊള്ള് അങ്ങനെ
അങ്ങനന്നെ ഞമ്മക്ക് അതൊക്കെ ങ്ങനെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടാലെ വേറേ കട്ക്ക്ന്നതൊക്കെ ആലൊയിക്കുമ്പോ
ആ പിന്നെ അവ്ടെച്ച തീരെ സൗകര്യംല്ലേയ് താഴത്തൊന്നും കിടക്കാനും പറ്റില്ല ഒരു ചെറിയ റൂമാ ആയ്ല് കട്ടിലും അലമാറെം വന്നാ തന്നെ പിന്നെ ആ കൊർച്ച് സ്ഥലള്ളൂ അവിടെ കിടക്കാനൊന്നും പറ്റില്ല
അപ്പ ഈ ടൈമിലൊക്കെ ഭക്ഷണൊക്കെ എങ്ങനെ കഴിക്കല് അമ്മള് അവ്ടുക്കളെ പോയി എടുക്കാൻ പറ്റോ
ആ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളങ്ങനെ ഉം ഞങ്ങൾ കുറച്ച് ന്യൂ ജനറേഷനാം പോയ് കാരണം ഞങ്ങളങ്ങനെ മിണ്ടൊന്നില്ല ആയ്ക്കഴിഞ്ഞാല് പിന്നെ വര്ന്റെ സമയ ആവുമ്പോ വേൻ പൊറപ്പെട്ടതിന് ശേഷൊക്കെ പിന്നെ പറയാ ഞങ്ങൾ പോവാണ് ങ്ങനെ ആയി ന്നൊക്കെ പറയാ
ഏ അമ്മക്ക്പ്പം വീട് അമ്മളെ വീട്ന്നുള്ളരുത് ണ്ടായോണ്ടല്ലേ അങ്ങനെ പോവാൻ വേണ അങ്ങനെ ഇല്ലാത്തോല് എന്താ ചെയ്യലേ
അതെ ശെ അപ്പൊ അവര് വേറെ വെക്കേണ്ടി വരും തൊടാണ്ടൊക്കെ അപ്പൊ ഫുഡൊക്കെ അവര് വെച്ച് കൊടുക്ക്ണ്ടാവേര് ക്കും
അതായിരിക്കും അതിപ്പോ നമ്മള് നാച്ചുറൽ ആയിട്ട് നടക്കണ്ടി
ആ അത് ഇങ്ങനൊന്നും കാട്ടിക്കൂട്ടേണ്ട ഒരു ആവശ്യം ഇല്ല
ഉം വേറെന്താ ഇനിയിപ്പ ഞമ്മള ഓരോരുത്തരും ഓരോ ഫോളോ ചെയ്യണ പോലെ ഉണ്ട് ന്നിപ്പ ഞമ്മള് ഞമ്മള മക്കളോട് ഇതേപോലെ ചെയ്യും
ആ പക്ഷെ ഞങ്ങളങ്ങനെ ആ അങ്ങനെ ചെയ്യ്ല്യാ ട്ടോ കാരണം നമ്മളെ ഒക്കെ വന്ന് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇതുപോലൊന്നും നിക്കില്ല്യ അവരുടെൊക്കെ ആ കാലശേഷം വരന്നേ ഉണ്ടാവുള്ളു അതെ അവരുടെ കാലശേഷം വരന്നേ അതൊക്കെ ഉണ്ടാവുള്ളി
ഞങ്ങൾക്ക്ിപ്പ അങ്ങനെ എന്താ പറയാ നിസ്കാരമല്ല അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ
ആഹ് നിമസ്കരിക്കാൻ പാടില്ല ഒന്നണ്ടേ ആ അതിപ്പോൊ അമ്പലൽ പോയി കഴിഞ്ഞാലും അങ്ങനെയല്ല മല ണ്ടല്ലോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം കാര്യങ്ങളും ആ ഞാൻ വീട്ടിലേക്ക് പോണംന്നൊക്കെ ഉണ്ടായി പക്ഷെ ചെറിയേ ചെറുതാവുമ്പോ പോണേ ഇല്ലേയ് അപ്പൊ പിന്നെ ആരും കൊണ്ടോവാനൊന്നു ഉണ്ടായില്ല കൊണ്ടവാൻ ഉണ്ടായില്ല പറഞ്ഞ് കഴിഞ്ഞാല് അ ച്ഛൻ ദൂരൊക്കെ ഉണ്ടാവുക പിന്നെ മാമൻമാരാണ് അവര് ഇപ്പൊ ഞാന് ഒരു ഏഹ് ആഹ് കുറച്ചങ്ങട് വലുതയാപ്പോലാണ് ഇങ്ങനെ ആഗ്രഹം തുടങ്ങി പിന്നെ പെൺകുട്ടികൾക്ക് കുറ പിന്നെ പോവനും പാടില്ല ഇങ്ങനെ പരീഡ്സൊക്കെ ആയ പോവാനും പടില്ലല്ലോ
പിന്നെ ഇനി നമ്മക്ക് എപ്പളാ പോവാ വയസാവുമ്പോ പോവൻ പറ്റോ
ഇനി നമ്മുടെ പേരീഡ്സ് നിക്കൂലെ അമ്പത് വയസോക്കെ ആകുമ്പോം അപ്പോ
ഓഹ് അപ്പളേ കയ്യോളില്ലെ അത് വല്ലാത്തൊരിതാലേ
അതെ അല്ല പുറം വരൊക്കെ പോവാട്ടോ നമുക്ക് ഏതോ ഒരു ഭാഗം വരെ പോവാ
അങ്ങനുണ്ടല്ലേ പ പറ്റൂലല്ലെ നിങ്ങൾക്കൊരു ഇപ്പം ഏറ്റവും വലിയൊരു പൂതിയായിട്ട് മനസ്സിലുള്ളത് ഇപ്പ അതായിരിക്കുല്ലേ
ആഹ് അങ്ങനല്ല ഉണ്ട് ആഗ്രഹണ്ട് അല്ലാണ്ട് നല്ല അങ്ങനെ അതിയായത്ണ്ട് ആഹ്
അതിയന്നെ
ആഹ് അവിടെ അപ്പുറത്തെ വീട്ടിത്തെ താത്താങ്ങനെ പറയാറുണ്ട് അവർക്ക്ങ്ങനെ നല്ല ആ ഗ്രഹ ഉണ്ട്ന്ന് ഇങ്ങനെ പറയാറുണ്ട്
ഏഹ് നിങ്ങളിങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവരരുക്കൂല്ലേ ഈ അരവണയും അതൊക്കെ
ഹസ്ബൻന്റ് അങ്ങനെ പോവാറില്ല ഹസ്ബന്റിന് നേർച്ചൊക്കെ ഉണ്ട് പോവാള്ളത്
ഉം എന്റെ ഹസ്ബൻഡ് ടൂറിസ്റ്റ് ബസ്സിലാ അപ്പൊ ഈ സീസൺ ആകുമ്പോ ശ ബരിമല സീസൺ ആകുമ്പോം ഇങ്ങനെ ട്രിപ്പ് കൊണ്ട് പോവും ട്ട് ഓല് കൊടുക്കും ഈ അരവണയും മറ്റേ പൊരിയും ഒ ക്കെ എന്നിട്ട് ഭയങ്കര ഇഷ്ട എന്നി ട്ട് എന്റെ അടുത്ത്‌ന്ന് എന്റെ ഫ്രണ്ട്സൊൾ ഓലൊക്കെ പറയും അന്റെ ഹസ്ബൻഡ് പോവുണ്ടെങ്കിൽ വാ വാ തോന വാങ്ങണ്ടിട്ടോ ഞങ്ങൾക്കൊക്കെ വേണംന്ന് പറഞ്ഞാണ്ട് പറയും ആഹ് അത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് അല്ലെ രണ്ട് മൂന്നാൾ തരണ്ടിട്ടോ പഴം കാരക്ക അങ്ങനെ ഉറയിട്ടതുണ്ട് ചെലേൽ അരി മാത്രം വറത്തി ട്ടതിണ്ട് ക്ക്‌ തോന്നുണു ഓരോ അമ്പലത്തിലും ഓരോ ഫ്ലേവറവുന്നുണ്ട് ഇപ്പം മറ്റേത്ണ്ടല്ലോ നാലമ്പലം അങ്ങോട്ട് പോയിനോ ഉം ഞാനിതൊക്കെ എങ്ങനെ അറിയണ അറിയോ ഹസ്ബന്റിന് ഈ ബസ്സിലായൊണ്ട് അല്ല ഹസ്ബന്റിന് ഈ ബസ്സിലായൊണ്ട് ട്രിപ്പ് ഉണ്ടാവും നാലമ്പല ട്രി പ്പാണിപ്പോ ഇപ്പൊ അതാണ് നടന്നോണ്ടിക്കണ
ആഹ്
ഇതിന് മുന്നേ കൊട്ടിയൂരുണ്ടല്ലോ
ആഹ് കൊട്ടിയുരിപ്പോ അടുത്തല്ലേ കഴിഞ്ഞത് കഴിഞ്ഞിട്ടില്ലേ തോന്നണു അവിടെ നടയടാക്കാറായി തോന്നുണു
അവിടിക്കിനി ഇതരെ ഉണ്ടായിഞ്ഞത് അപ്പൊ നല്ലാനല്ല നേർച്ചന്റെ ഓരോ ഇത് കൊണ്ടുവരും അരവണേ അങ്ങനെ എന്തെങ്കിലും പിന്നെ എന്തോ ലഡു ഒക്കെണ്ട് ആഹ് എനിക്കു കൊണ്ടുവന്നരും എനക്കല്ല ഇഷ്ടാണ് ഇവിടെ മക്കൾക്കൊക്കെ നല്ല കാര്യ
ആഹ്
പോയാലന്നെ കിട്ടുള്ളൂ നമ്മള അപ്പം നമ്മളെ കടയിലൊന്നും കിട്ടൂലല്ലോ
ആഹ് എട ന്ന വിളിക്കണ്ട് ട്ടോ
ആഹ് ഓക്കെ